ഹെലോ ലോ
ആഹ് കേൾക്ക്ണില്ലാ
ആഹ് ഇപ്പം കേട്ട്
ഉം ഹലോ ഹലോന്ന്ച്ചിട്ട് കേക്ക്ണില്ലേ റെയ്ഞ്ചിന്റെ ഇഷ്യൂണ്ടേ മഴയായത് ഇപ്പം മഴണ്ടാെന്നങ്ങട്ട്
ണ്ടേയ്നു ഇപ്പല്ല്യാ
ഏഹ് പ്പ രാവിലെ നല്ലൊരു മഴ പെയ്ത് കയ്ഞ്ഞതാട്ടാ ഇപ്പല്ലാ ഇപ്പം മയല്ല ഇപ്പം വെയ്ലർച്ച്ക്ക്ണ് ത്ര വല്യാെരു സുഖള്ള വെയ്ലൊന്നു അല്ലാ ന്നാലും ഒര് എളംബെയ്ല്ങ്ങെനെ വെര്ണ്‌ണ്ട്
തുണിം കുപ്പായാെക്കെ ഒൺങ്ങൽണ്ടാ
തുണിം കുപ്പായാെക്കെ ഒണ്ങ്ങ്ണ്ട് അത് കുഴപ്പല്ല അത് ഞാന് മിഷീൻല്ട്ട് ഒണെക്കീട്ട് മേലെത്തെ റൂമ്‌ല് മേലെത്തെ ഹോള്ൽ ഒന്നായ്ട്ട് അയലെട്ടീക്കാ
ഏഹ്
ഉം മേലെ ഞങ്ങള് യൂസിംഗ് ഇല്ല അപ്പൊ പിന്നെ ഇവിടെ ഫുള്ളയലെട്ടി ബെഡ്റൂമ്‌ലും ഹോൾളും ഓക്കെ അയ്ലാ അതോണ്ട് പിന്നെ മക്കാ ബെയില്ങ്ങട്ടറക്കുമ്പോ വാർപ്പാണ്ട് ചൂടാക്ന്ന സമയത്ത് അവ്ട്ത്തെതാണ് പിന്നെ മിഷീൻല് ഒൺക്ക്യാ ഒരു വിധം ഒണങ്ങ്യല്ലോ
ട്ടല്ലേ
ഉം ഒൺങ്ങി കിട്ടും നിങ്ങക്കാേ ഒണെങ്ങ്ണില്ലേ
ങ്ങക്ക് മിഷീനൊന്നുല്ലാ എന്താ പൊറത്ത് ഇല്ല പുറത്ത് തോരോടും വെള്ള ഒട്ടിക്കഞ്ഞിന്റെഷം ഉള്ളില് റൂമില് കൂടുന്നും ഫാന്റെ കാറ്റ്‌ കൊണ്ടോണങ്ങും
ആഹ് ആഹ് ഉം അത് വല്യൊരു ബുദ്ധിമുട്ട് മെഷീൻ ഉണ്ടായാൽ പിന്നെ എന്ത അറിയാം ഇത്ര ബുദ്ധിമുട്ടുകള് നീൽ ഇപ്പ നല്ലോണം ഒണങ്ങി വരുഅല്ലോ ഒരു മൂന്നില നാലിലോ ഇട്ടാൽ മതിയാണ് അണ്ട് ഒണങ്ങിയാല് പിന്നെ അമ്മക്ക് സുഖാണ് നേരെ മേലെ കൊണ്ടക്ക ഇനിപ്പ മിഷീനിൽ ഇട്ടാല അടിയിലും എവിടുങ്കിലൊക്കെ വിരി ക്ക ഞാ പിന്നെ അടിയിൽ അങ്ങനെഇടും മേലെ സ്ഥലംണ്ടായതുകണ്ട് പിന്നെ അടികിടലില്ല
സ്ഥലല്ലാത്തന്നൊക്കെ അടിലെന്ന ഇട്ടീന്റത് ഓ അന്നൊക്കെ ഞാൻ നല്ല എല്ലോട്തും തോരടല് ന്നാലും മെഷീൻ അന്നേ ഉണ്ടിട്ട ഇനിക്ക്‌ പേരെ കൂടിലിന് ന്നെ മെഷീൻ ഇണ്ട് അതുകൊണ്ട് പിന്നെ വല്യ കുഴപ്പല്ല്യ
ആഹ്
പത്ത് കൊല്ലം പോരായിങ്ങനെണ്ടായി പ്പൊ പിന്ന വേ ത അടിയിടുമ്പോ ല്ലേ റൂമിലുങ്ങന തോരടുമ്പോ ല്ലേ അപ്പ ഞാൻ പറഞ്ഞള ങ്ങനെയെങ്കിലും രണ്ടു മുറി മേലക്കെ ത്തിട്ടാല് നമ്മക്ക് ഇൻക്ക് തോരടാനാണ് ങ്ങളോന്നും ചെയ്യേണ്ട അവിടെ ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞു ഫുള്ള് പണി കഴിഞ്ഞ് റ്റ് രുന്ന് ണ്ടായി അങ്ങനെയൊക്കെങ് പോണ് മഴയായല് നല്ല ഗതിയേടാണ് പൊറ റത്തിറങ്ങാ വൃത്തിണ്ടാവൂല്ല അതാണ് വല്ല്യ വിഷയം എങ്ങനെ മിറ്റടി കണക്കാ വൃത്തിന്റെ കാര്യത്തി നമ്മള ങ്ങനെ ആക്കും ന്നാലും നോക്കിട്ട് കാര്യല്ല മഴക്ക് മയ വാണം വെയിൽന് വെയിൽ
ഉം
പിന്ന പ്പടുത്തവിടേലും ടൂർ പോയിന ഈ വെക്കേഷലെവിടെയും പോയിട്ടില്ല ഫ്രീ ആയിട്ടിരുന്നപ്പോളൊന്നും
ഇപ്പടുത്ത്‌ന്ന് പറയാന് ഇപ്പോ മറ്റേ വലി ചെറിയൊരുന്നാൾ കഴിഞ്ഞിങാണ്ട് പോയിനു വയനാട് പോയിനു
ആആആഹ് ഉം
ഉം വയനാട് റിലേറ്റീവ്സ് ഇണ്ട് അപ്പൊ അങ്ങനെ അവരട്ത്ത്ക്ക് പോവും ആമ്മന്റെ വീട്ടിലിപ്പ മുഹറംമ്പതും പത്തായി പോയി ന്ന് അന്നേപ്പൊ ഒരു ലീവ്ണ്ടായത് എല്ലാം സ്കൂളും മദ്രസും കൂടി അപ്പ അണ് പോയി
പ്പ അങ്ങനെ അന് ലീവിണ്ട് ഉം ഉമ്മന്റെ വീട്ടില് ആരൊക്കെണ്ട് മ്മക്ക്‌
മ്മാക് മൂന്നങ്ങളാര് രണ്ട് താത്താര്
മ്മ്
പിന്ന
എല്ലാരേം കല്യാണൊക്കെ കഴിഞ്ഞിക്കിണെക്കും
ആ രണ്ട് താത്താരെ കല്യാണം കഴിഞ്ഞു ഒര്ക്ക് പേര കുട്ട്യാൾ ഒര് ഒരു ന്റെ ഒരു അമ്മോന്റെ ആ ഒരു അമ്മോനക്ക് പേരെ കുട്ടി ട്ട്യാവാൻ പോവുണു
ഏഹ് ആഹ് ആഹ്
ഓരു ചെര്യ കുട്ട്യാൾല്ലേ
പ്പംല്ലാരുണ്ട്
ഇമ്മ ണ്ട വലിയ ഇമ്മന്റഇമ്മ ല്ലേ
ഉ ഉപ്പണ്ടാ ഉമ്മ ഉപ്പ ണ്ട
ഉമ്മാക്ക്‌ ഉപ്പയില്ല
ആഹ്
ഉം ഇവിടെ ആ ഇവിടെ ഉപ്പാക്ക് ഉമ്മിയും ഉപ്പയൊക്കെ ഇണ്ടോ
ഇല്ല ഇക്ക മരിച്ചു വീണു ഇടെ ഉപ്പാന്റെ ഒരു അമ്മായി ഉണ്ട് ഹലോ
അല്ല അപ്പൊ ഇങ്ങള് വേറെ വീടെടുത്ത് താമസം മാറിയതാണോ ഇവിടത്തെ ആ ഉപ്പന്റെ വീട്ടിന്ന്-
അല്ല ഞങ്ങളെല്ലാരും തറവാട്ടിൽ തന്നെയാണ്
തറവാട്ടിതന്നെ ആഹ്
വീട് എടുക്കണ്ട് എളാ- ഇപ്പൊ വീടെടുക്കാൻ പോവാ വാർപ്പാണെ ഉം ഞങ്ങക്ക് തറ കഴിഞ്ഞു
നിങ്ങക്ക് തറയിട്ട്ക്ക്‌ണ്
ആ തറയിട്ട്
അഹ് അഹ് അ ഹ് അഹ് ആഹ് നിങ്ങൾ സാവധാനത്തിൽയായിക്കോളു
ആഹ്
പിന്നെക്ക അന്റെ കല്യാണം ഉണ്ടോ
ഏയ്
പഠിക്കാൻ തന്നെ തീരുമാനം
എനിക്ക് കല്ല്യാണം മതി ഏഹ
പെരയായിട്ടോ
ആഹ്
എന്റെ മുന്നെ ന്ത കല്യാണം കഴിഴിച്ചിട്ട് കല്യാണം കഴിച്ചപ്പോ വലിയ ബുദ്ധിമുട്ടു ഒന്നും ഇല്ലാ അതൊക്കെ
കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ട് വേറേയുള്ളവർക്കെണ്ടാല് ശി ക്ക ഇപ്പ അവര് ബുദ്ധിമുട്ടുണ്ട്
തീരുമാനം എന്താ അറിക്കണേ
പെരേല് എല്ലാരും അത് തന്നെയാ പറയണേ പക്ഷെ എനിക്ക് ഒരു സുഖവില്ല ഇപ്പ തന്നെ വേണ്ട സും
ആ നല്ല കാര്യം വരിയാണെങ്കില് കല്യാണം കഴിഞ്ഞ് ഇപ്പൊക്കെ ആ ഒരുരിത് കഴിഞ്ഞല്ലോ പിന്നെ - ഇപ്പൊക്ക് വീട് നോക്കിയാ മതിയല്ലോ പിന്നൊക്കെയുള്ളത് ചെറിയാ കുട്ടികളല്ലേ
ഏയ് ഒരാള് ഒരാൾക്കിപ്പൊ പയിനെഴ് വയസ്സ് ആയിരിക്കാണ്
അത് എന്താപ്പ ആ മൂത്ത- ഉം
ആഹ്
ആഹ് അപ്പം പിന്നെ ആ പതിനേഴ് വയസ്സുണ്ടെങ്കിലെ അന്റെ കല്ല്യാണം നടത്തിണ്ടല്ലോ നല്ലത് അന്റെ കല്യാണം നടത്തിണ്ടല്ലോ നല്ലത് അങ്ങതെല്ലാം കൂടി ഒരുമിച്ചാവുല ആ അല്ലങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ചാവൂലെ
ഏ ഏ ഓൽക്കും പഠി- ച്ചണം എന്നാണ് ആഗ്രഹം എനിക്കും പഠിച്ച്ആവാൻ ആഗ്രഹം
അയ് ഇങ്ങള് അങ്ങനെ പഠിച്ചു പഠിച്ചു വരുമ്പോ അത് ഉപ്പന്റെയും ഉമ്മന്റെയും- കാര്യം വേജറ് ഓല്ക്ക് സമാധാനം ഉണ്ടാവൂല്ല
ഏ ഓള്ക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല ഇപ്പച്ചി പറയണ അങ്ങനെ തന്നെ പഠിച്ചു ജോലി- ഗയിസ് സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണക്കെ മതി
അതുമതി അതാണ് ഏറ്റവും നല്ലത് പക്ഷെ എന്താന്നറിയോ പഠി- കല്യാണം കഴിഞ്ഞിട്ട് അവര് പഠപ്പിച്ചോട്ടോ പഠപ്പിച്ചുന്നാലൊപ്പം പോയാ മതിയല്ലോ
അനിയിപ്പ എത്ര പഠിപ്പിച്ചുന്ന് പറഞ്ഞാല് കൊറച്ചു കഴിഞ്ഞാ പിന്നെ
ഒരു കുട്ടിയായാലേ അതിട്ട് പോകു എന്നാലും
എന്റെ ഇപ്പോ എന്റെ ഒരു കസിനുണ്ടെ ഓളത്തെ ഇപ്പോ ഓള് പഠി ച്ചൊക്കെ കഴിഞ്ഞ് ഓള്ക്ക് ജോലിക്ക് കയറാനുള്ളതായിരുന്നു നിക്കാഹ് കഴിച്ചിട്ടിപ്പോളെ ഓള് ഓളിപ്പാ അടുത്ത മാസം അവള്ടെ ഡെലിവറിയാണ്
ഉം ഉം അയി ഡെലിവറിയൊക്കെ ആകുമ്പോ ജോലിക്ക് ജോലിണ്ടായാലും അതിനൊക്കെ അദ്ദേഹം ലീവ് ഇട്ക്ക് ക്ക് ട്ടല്ലോ
നമ്മള് ആഹ് ഒരു കണ്ടിന്യൂറ്റി നഷ്ട്ടപ്പെടൂലേ
ആഹ് അത് നഷ്ടപ്പെടും പിന്നെ കുട്ടീനെ ഇട്ട്ക്കാണ്ട് പോവണം അങ്ങനൊക്കെ അത്ഞ്ഞിപ്പങ്ങനല്ല ഇങ്ങൾ ജോലി ആയിട്ട് പോയാലും ആഹ് ഒരു സിറ്റുവേഷൻ വരൂലേ ഡലിവറി
വരും പക്ഷെ ഏഹ് എന്നാലും നമ്മക്ക് ഇണ്ടാവൂലേ ഒരു പ്രാക്ടീസ് ഇണ്ടാവും എക്സ്പീരിയൻസ് ഇണ്ടാവും പക്ഷെ ഇ ഇത് അയിന്റെ മുമ്പ് ജോലി പഠിച്ച് കഴിഞ്ഞ് അപ്പ തന്നെ അതാവുമ്പോ നമ്മക്ക് ആഹ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവൂല്ല വീട്ടിലിരുന്ന് ചെയ്യാനാണെ പിന്നെ നല്ല എക്സ്പീരിയൻസ് ഇണ്ടെങ്കിൽ വീട്ടിൽ ഇര്ന്ന് ചെയ്യാൻ പറ്റൊള്ളൂ അയിനും പറ്റ് റ്റൂല ഒരു കഥയിരിക്കും
അതൊക്കെ അങ്ങൻതന്നെക്കാ
ഉം പിന്നെ അത്രയും പഠിച്ച വെറുതാവൂലേ പിന്നെ കൊറേ കാലം പിന്നെ കൊറേ ഗ്യാപ്പ് വിട്ട്കാണ്ട് ചെയ്യുമ്പോ നമ്മക്ക് പിന്നെ ആഹ് ആഹ് ഒരുദ്ധങ്ങട്ട് പോകും
ആഹ് അയിനുള്ളൊരു മൂട് പോവോ ഇപ്പ അങ്ങനെ ആഹ് ഒരു ഇതില് പോവാണ്
ആഹ് ഇപ്പൊ എന്തായാലും ആഹ് ഒരു വേവിലങ്ങനെ പഠിച്ചോണ്ട് ങ്ങനെ ങ്ങനെ പോകുമ്പോ അതവിടെ കിട്ടും മറ്റേത് കൊർച്ച് ഗ്യാപ്പ് വന്നാ പിന്നെ അയിനുള്ള ടച്ച് നമ്മള് വിടും
ഉം ഉം ഉം അതന്നെ അങ്ങനൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ന്നാലും ആഹ് ഏതായാലും ഇങ്ങള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഉം നല്ലൊരു നെലയിൽ എത്തട്ടെ നമ്മക്ക് അങ്ങനെല്ലേ പഠിച്ച് ഒരാളാവണെന്നാ ഇന്റെ മക്കള് പറയും ചെറിയ കുട്ട്യാൾ പറയും ഞങ്ങളെ കൊറെ കഴിയുമ്പോ ഈ വീട്ടിൽ ഒരു ടീച്ചറും ഉണ്ടാവും ഒരു പോലീസും ഉണ്ടാവും പടച്ചോനെ പോലീസ് അപ്പ ങ്ങക്ക് ആഗ്രഹം വേറൊന്നും കണ്ട അപ്പൊ ഏതായാലും കുട്ടികളെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കില് ചെൽപ്പാണ്ട് നടന്നൂന്ന് വരും ചെൽപ്പോ എന്തായന്ന്റിയില്ല
നമ്മള് അയിന് വാണ്ടി പരിശ്രമിക്കാം
ആഹ് ആഹ് അപ്പൊ അങ്ങനെ പറയും ചെറിയ മക്കള് പറയ്ണ്ട്ട്ടാ വല്യോക്ക് പിന്നെ അങ്ങനൊന്നുല്ല വല്ലോള് പിന്നെ അങ്ങനെ പഠിക്ക് പഠിക്കും ഒ ഓ ഓളാണ് മറ്റോലക്കാട്ടി പഠിപ്പ് പക്ഷെ അവർക്ക് അവക്ക് അങ്ങനെ ചിന്തകള് ഒന്നും അങ്ങ ന്നുല്ല ഉം ഇവൾക്ക് അ
കൊറചയ്യുമ്പോ വരും ഏഹ് കോർച്ചും കൂടി മെച്ചേർഡ് ആവുമ്പൊക്കെ വരും
ഉം വരും ഓളാണ് ഇവിരെക്കാട്ടിയെക്കെ ഓക്ക് പെ ട്ടെന്ന് ഓക്ക് എന്തും തിനുള്ളരിത്ണ്ട് പക്ഷേ മറ്റോൽക്ക് ഇല്ലാന്നല്ലട്ടോ മറ്റതും കൊഴപ്പൊന്നുല്ല മൂന്നാളും വല്യൊരു കൊഴപ്പല്ലാത്ത രീതില് ഇപ്പത്തെന്താന്നാ ചെറി ചെറി ചെറിയ്യതല്ലേ ചെറിയിടക്ക് നോക്കണ്ട കൊർച്ചും ഒന്നൂടിയൊക്കെ എത്തിട്ടെ പഠി തീരുമാന പറ്റുള്ളൂ. ഇപ്പ ഒന്ന്, മൂന്ന്. ഒരു കു രണ്ടാള് ഒന്നിലും ഒരാള് മൂന്നിലു ആണ്. അപ്പ പിന്നെ അയിനുള്ളരിത് ഒള്ളൂ രണ്ടാള് ഒന്നില്.
ആഹ്.
ഒല് റ്റൂൻസാ.
ആഹ്.
മറ്റോള് മൂത്ത കുട്ടി. ഉ ഒന്നാണ് ഓ ഓള് മൂന്നില്. മറ്റെ ട്വിൻസ് അല്ലെ അപ്പോ രണ്ടാളും ഒന്നില്.
ആഹ്.
കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോക്ണ്ട്.
ഉം.
ഓല് ആഹ് രീതിലല്ലേ പോവുള്ളൂ രണ്ടാള്. മതി ഒക്കെ ഒരേ മാതി വാണം ഡ്രെസ്സ് ആണെങ്കിലും വളയണെങ്കിലും മാലേണെങ്കിലും ഹൗ. ഭയങ്കരതാ ഒന്നിനും കളർ ചേഞ്ച് പോലും ഞങ്ങളെ വീട്ടില് പറ്റൂല. അത് പിന്നെ മൂത്താക്കും മാണം. ആഹ് അപ്പൊ പിന്നെ മൂത്താക്കും മാണം പിന്നെ എന്ത ഞാൻ എല്ലാർക്കും ഒരേമാതിരി ശീലെട്ത്തക്കെട്പ്പിക്കലാണ് അധികം. ഈ കുട്ടിളെ ന്നാ ഓക്കേട്ടാ. ഞാന് കൊറ്ച്ച കഴിഞ്ഞ്ട്ട് വിളിക്ക കുട്ടികൾ മദ്രസ് വിട്ട് വരാനായിക്കണ്.